ഉം ഉം ഞാനും നോക്കി മന്തി വക്കായിരുന്നു ഇന്ന് ഫ്രൈഡേ അല്ലേ
ന്ന് വെള്ളിയാഴ്ചയാണല്ലോല്ലേ അവിടെ സ്പെഷ്യൽ ആയിരിക്കൂല്ലേ
അന്ന്പ്പം മന്തിയാണ്ആഹ രാവിലെ നൂൽപുട്ട് തേങ്ങ പാലും ആരുന്നു അവിടെ എന്തായിരുന്നു
ഇവിടെ പത്തിരിയും ആ കടലക്കറിയും
ഓ അന്നട്ട് ഓ അത് ശരി പിന്നെ ഉച്ചക്കക്കോ
ഉച്ചക്ക് ഇപ്പ ഇന്ന് തേങ്ങാച്ചോറും അതുപോലെ പരിപ്പ് കറി ഇറച്ചിവരട്ടിയത് പപ്പടം അങ്ങനെ സാദ ഒരു
ആ തെക്ക് കുത്തനറിയോ
ഏ
തേങ്ങചോറ് വെക്കോ
ആഹ് തേങ്ങാ ചോറ് വെക്കാറുണ്ട് നീ വെക്കാറില്ലേ
എനിക്കറിയില്ല ഞാൻ ഇതേ വരെ വെച്ചിട്ടില്ല
ആ തേങ്ങാച്ചോറ് വെക്കാൻ സുഖാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും സുഖം കുക്കറിൽ വെക്കാനാണ് മറ്റേത് നമ്മള ഇങ്ങനെ ഇളക്കി കൊടുക്കണല്ലോ ആഹ് ഞാൻ വെക്കാറുണ്ടായിരുന്നു
ങേ ഞാൻ ഇപ്പഴത്തൊന്നും തേങ്ങാച്ചോറ് തിന്നിട്ടില്ല ഞാന് പണ്ട്
കാരണം അതിപ്പോ ഈ കുക്കറില് ചോറ് വെക്കും സാദാ ചോറ്
ഇല്ല
ആ അങ്ങനെയാണെങ്കിൽ സാദാ ചോറ് വെക്കുന്നതേക്കെ കുറച്ച് ഉലുവയും അതുപോലെ ചീരുള്ളി ഉപ്പ് തേങ്ങ ഇത് ഇട്ടിട്ടോ ന്ന് മിക്സ് ചെയ്തിട്ട് സാദാ കുക്കറിൽ വെക്കുന്ന പോലെ വെച്ചാൽ മതി
അ ശെരി അപ്പൊ അതില് വെള്ളം വെ ക്കണ്ടേ വെള്ളം വെള്ളം എങ്ങനെ
വെള്ളം വെള്ളം നമ്മളിപ്പോ കുക്കറിൽ വെക്കുമ്പോൾ ചിലര് ഊറ്റിട്ട് വെക്കുന്നവരാണെങ്ക അതിനനുസരിച്ച് വെള്ളം വെക്കും ലോ നമ്മള ക്ക ത് പാകത്തിനായിട്ട് ഞാൻ ഏകദേശം ഏ അരിയുടെ ഒരു അങ്ങനെ ഞാൻ ഹാഫ് അങ്ങനെല്ലേ എടുക്കാ ഞമ്മക്ക് ആരി ഇട്ടിട്ട് അതിന്റെ മേന കുറച്ചായിട്ട് നി ക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം വെക്കാറ് അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും
ആ ശരി ഞാാനിതുരെ വെച്ചിട്ട് ഇല്ല ഞാനൊ ഒരു ദസം അവിടെ ഞാന് എന്റെ വീട്ടിൽ ഉമ്മ നല്ല രീതിയിൽ ഉണ്ടാക്കും പക്ഷെ ഞാൻ അന്നൊന്ന അത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല
ആഹ് അങ്ങെ നമ്മള് പഠിക്കുന്ന കാലത്ത്ന്ന് പറയുമ്പോൾ നമ്മളൊന്നും ഒന്നും ശ്രദ്ധിക്ക ക്കാറില്ലല്ലോ നമ്മ ഭക്ഷണ ആവു ക ആ ടൈമില് പോയിരിക്കും രിക്ക കഴി ക്ക ന്ന ല്ലാതെ ഇപ്പൊ നമ്മള ആ സ്ഥാനത്ത് എത്തുമ്പഴാണ് നമുക്ക് അതിന്റെക്കെ വില അറിയുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട അവര എന്നൊക്കെ ഇപ്പോഴാ ണ് നമ്മള് മനസ്സിലാക്കുന്നത്
ധിട്ടൊണ്ടിരിക്കണോ
അതെഇന്ന് അവർക്കും ബുദ്ധിമുട്ടാണ്
അതെ പിന്നെ ഏഹന്ന്നല്ല തേങ്ങാ ചോറ് നല്ല എല്ലാരും പറയണേ ഇ മ്മ ഉണ്ടാക്കിയാ നല്ല രസമാണ്ന്ന് അത്യാവശ്യം നല്ല രസമാണ് ഉമ്മ ഒക്കെ അപ്പോഇവിടെ വന്നപ്പോ ഞാന എന്താ പറയാ ഇവിടെ ഇവിടെ ഇവിടെ ഹസ്ബൻഡന്റെ വീട്ടിൽ ഒരി സം ഞങ്ങള് ഉ തേങ്ങാച്ചോറ ഉണ്ടാക്കാന്ന് ഉമമ്മഅപ്പം ആള് ങ്ങനെ വെള്ളം ക്കേ വച്ച് ആനി വരുമ്പോക്ക മറ്റിക്കോളും വന്ന് ഞങ്ങളൊ ഒരു സ്ഥലത്തേക്ക് പോയി
ഉം ഉം
കുറച്ച ദൂരിത് ക്ക് ട്ടപോയ പോ ആ പോയി വന്നപ്പോ എനിക്കറിയില്ലല്ലോ ആത് പോയി വന്ന പോക്കും ഇതാണോ ഞാനാന്ന് ജീവിതത്തില് കാരണം നമ്മുക്ക് വേറൊരു ഫുഡ് ഇല്ലല്ലോ കാരണം നമ്മള ഇവിടെ വരുമ്പോ നമ്മക്ക്മ്മള വാശി യും അല്ലെ അവിടെവ്പോമ്മ തേങ്ങാ ചോറ് ഇന്ന് വരെ എനിക്ക് വേറെന്തങ്കും ഉണ്ടാക്കി ഇത്തി ഞാൻ കഴിക്കാറില്ല അത് വെക്കാുണ്ടായിരുന്നില്ല അപ്പ വിട്ടിൽ നിക്കു മ്പോ അനെ വേറെ ഫുഡ് ഒന്നും ഇാത്തതൊണ്ട് ഞാന്ഇ ന്തല്ല അത് കഴിക്കുന്നന്ന്രത്തില്ലാപ്പുന്നു നക്കുമ്പോ അതൊരു കട്ട കട്ട ഒരു കേക്ക് പോലെ
ആഹ് നന്നായിട്ട് വേവേ റിയിട്ടു ണ്ടാവും
ആഹ ഞങ്ങ പോയി ഒക്കെ വന്നപ്പോ എനക്ക്ന്ന വിഷ അങ്ങനെ അവേവി ലാർത്ത രി വെച്ചെന്ന് തോന്നുന്നു
ആഹ് ആഹ് നമ്മൾ ഈ റേഷൻ പീടന്നൊക്കെ വാങ്ങുന്ന പോലത്തെ അരി ആായിരിക്കും
അതെ അതെ അതോടുകൂടി എന്റെ എ തേങ്ങാ ചോറനോടുള്ള പൂതിപോയി ഞാൻ ആദ്യമായിട്ട് നി അവസാനായിട്ട്
ആ ശരി ശരിപക്ഷേ ടെസ്റ്റ്‌ ട്ടാണ് നല്ല രീതീല് വെച്ചാ നല്ല രസാ എനിക്ക് കുക്കറില് വെക്കുമ്പഴാണ് അതൊന്നൂടെ രസമായിട്ട് തോന്നിയെ മറ്റുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ വേവ് ചെലപ്പോ കറക്റ്റ് ആവണെന്നില്ല
അതെലെ എന്തായാലും ഇനി ഒരു ദിവസം ഇണ്ടാക്കി നോക്കണം പിന്നെ ഒരു ദിവസം മോരുകറിയും ഏഹ് ഞാന് ഉം സത്യം പറഞ്ഞാ ആഹ് നിനക്കത്ര കുക്കിംങ്ങ് ഒന്നും അറിയല്ണ്ടാവില്ലാന്നാ ഞാൻ ആദ്യം വിചാരിച്ച പക്ഷെ നീയാണ് സത്യം പറഞ്ഞാ നല്ലോണ്ണം കുക്ക് ചെയ്യണ് അങ്ങനെ എല്ലാ സാധ ഉം കുക്കറാണ്ല്ലേ ആന്താച്ചാല് ഞാൻ മോര് കാച്ചിയതൊക്കെ പറഞ്ഞപ്പളെ ഞാൻ അങ്ങനെ വിചാ ചോയിച്ചപ്പോ ഇങ്ങനെ മെനു ചോദിക്കുമ്പോ മ് മോര് കാച്ച് ച്ച്ന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ
ആഹ് ആഹ്
അപ്പൊ ഞാന് ഇങ്ങനെ വിചാരിക്കും ഇവള് നല്ല രീതിക്ക് ആഹ് പഠിക്കണ കാലത്ത് അങ്ങനെയൊന്നും തോന്നിയിണ്ടായിരുന്നില്ലല്ലോ
ആഹ് പടിക്കണ കാലത്ത് നമ്മള് കുക്ക് ചെയ്യല്ലല്ലോ നമ്മക്
അല്ല പക്ഷെ ആഹ് അന്നൊക്കെ ആഹ് നൽ ആഹ് അത് അത് പറയാതിരിക്കാ വേ ഭേദം
ഉം അതെ അതെ അതെ ഞാനിങ്ങനെ ആലോചിക്കും ഇയ്യ്ന്നോട് ഓരോ ക്വസ്റ്റ്യന് ആൻസർ ചോയിക്ക് ക്കുമ്പം ഞാൻ പറഞ്ഞു തരാത്തതൊക്കെ അതൊക്കെ അന്നത് ത്തോരോ പൊട്ട ബുദ്ധിക്ക് ചെയ്തതായിരുന്നു സോറിട്ടോ ഇപ്പഴാണെങ്കി ഞാനെല്ലാം പറഞ്ഞു തെരുവായിരുന്നു
അതെല്ലെ ഓക്കെ പിന്നെ പിന്നെന്താണ് മക്കളെവിടെയാണ് മക്കള് നാളെ
മക്കളൊക്കെ ഇതാ ഉം ഇതിപ്പോ ഇവിടെ അടുത്തെ ഏഹ് കാക്കാന്റെ വീട്ട്ക്ക് പോയതാ
ഓഹ് അയ് ശരി ആഹ് ഇപ്പൊ വെക്കേഷൻ ആയതോണ്ട് എല്ലാ മക്കളും കളി ഇവിടെ മക്കളിങ്ങനെ വെരും എന്താ പറയാ കളിക്കാന് പറഞ്ഞ്ട്ടെ
ആഹ് ആഹ് കുട്ടികൾക്കൊക്കെ ഇപ്പ ആ ഒരു ചിന്തയല്ലേ ഉള്ളൂ പിന്നെ അതുപോലെ ഈ ക്രോശ്യ ഉണ്ടല്ലോ? ക്രോശേടെ നൂല് കൊറച്ച് വാങ്ങി വെച്ചിന് ആഹ് പിന്നെ കൊറെ അതുമ്മലും കൊറെ ടൈം സ്പെൻഡ് ചെയ്യും പിന്നെ കളറിങ് ആയിട്ടും അങ്ങനെ അങ്ങനെ കൊറെയെക്കെ അങ്ങനെ ആഹ് ടൈമ് അവരെങ്ങെനേലൊക്കെ കഴിച്ചോളും പിന്നെ ഉച്ച ആവുന്ന നേരത്ത് പിന്നെ വന്ന് കെടക്കും അതുവരെ അങ്ങനെ നടന്നാലും പിന്നെ ഉച്ച മുതല് ഒരു വൈന്നേരം നാല് മണി അഞ്ചുമണി വരെയൊക്കെ ഇൻ്റെടുത്ത് വന്ന് കെടക്കും ഉം ഉം ഒര് ഒരു മണി ഒന്നേകാലാവ് ഒ ങ്ങാന് ചെലപ്പഴേ ഒറങ്ങുള്ളൂ ഒറക്ക് ചെൽ ഇന്നലെ ഇപ്പൊന്ന് ഒറങ്ങീന്ന് തോന്നണ് ഒറക്ക് കൊറവാണോക്ക് ഇന്നാലും
റ്റെ മോളൊറങ്ങും വല്യ മോക്ക് വല്ലാതൊന്നും ഒറക്കില്ല ഞാനും ഒറങ്ങൂലാട്ടോ ഞാൻ കെടക്കുന്നുള്ളൂ
അത് ശരി ഓഹ് എന്തായാലും എന്താ മാ മക്കളെ നല്ലോം ശ്രദ്ധിക്കണം അങ്ങനെ ഫോൺ കൊടുക്കൊന്നും ചെയ്യര് നമ്മള് അവര് എഹ് എന്താ പറയാ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കളറിംങ് ബുക്ക് കാര്യങ്ങള്
ആഹ് കളറിങ്ങൊക്കെ ആണെങ്കില് കളറിങ് ബുക്കൊക്കെ ആകുമ്പോ പിന്നെ ഓല് അയില് കൊറെക്കെങ്ങനെ കളി ച്ചിട്ട് അങ്ങനെയെങ്കിലും ടൈമ് പോവല്ലോ ഈ അ അയിലെ ഇതിലേം തെണ്ടി നട ക്കുമ്പഴാണ് നമ്മക്ക് പേടി
അതെ ഇപ്പ നല്ല വെയിലാണ് ഇപ്പം ആഹ് വെയ് ഉച്ച ഇ ഒരു വൈന്നേരം ആവണേന്റെ കൊറച്ച് മുന്നേ ഒരു ഭയങ്കര മൂടലും ഇടിമിന്നലും
ഇന്നിവിടിപ്പം വല്ല്യ വെയിലൊന്നുല്ല മ ഇന്ന് മഴയും പെയ്തട്ടില്ല ഇണ്ടോ ആഹ് അത്‌ ശരി
ഇവിടെ നല്ല വെയിലുണ്ട് അപ്പൊ ആഹ് അതെ
ആഹ് അത് പാളീസായി പൊട്ടി പാളീസായി അതെന്താ അതിപ്പോ ഏകദേശം ഒറപ്പിച്ച മട്ടെ ബുക്ക് ചെയ്യാൻ നിക്കുന്ന ടൈമിലാണ് ഓഹ് ഒരാ ചെറിയ കുട്ടിയെണ്ട് അപ്പൊ അവൾക്ക് പനിയും ജലദോഷൊക്കായി പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെ നീണ്ടു പോയി ഇനിപ്പോ ചെലപ്പോ പെര്ന്നാള് കഴിഞ്ഞിട്ട് പോവാ ഇഞ്ഞ് അത് പോവ്ന്ന് എനിക്ക് തോന്നണില്ല നമ്മള് ഒറ്റടിക്കാണ്ട് പോയാലേ പോവൊള്ളൂ ഈ പെര്ന്നാള് കഴിഞ്ഞാ നമക്ക് സ്കൂള് തൊറക്കല്ലേ അപ്പപ്പിന്നെ
യാത്രകളൊന്നും സംഭവിക്കാറ്
സംഭവിക്കാറില്ല സത്യാണത്
ഉം അഹ് അത് പെട്ടെന്ന് നമ്മള് അയ്നു നമ്മള് പോ പോയാലോന്ന് വിചാരി
ആഹ് പെട്ടെന്നങ്ങട് തീരുമാനിക്കണം. എന്നാ പിന്നെ ഒക്കെ നടക്കും
അതെ അതെ അത് പെട്ടെന്ന് പോവും പിന്നെ അങ്ങനെ എന്തായാലും ഞങ്ങള് പ്ലാന് ഞങ്ങള് ട്രിപ്പ് ഇനിയിപ്പം ട്രിപ്പർല ഫാമിലീന്നിങ്ങനെ പറയലിണ്ടായിരുന്നു ഒര് താത്ത അപ്പൊ ഞാനിങ്ങനെ പറയും പക്ഷെ അയിന് എല്ലാവരും അങ്ങ് കൺവിൻസിങ്ങല്ല എല്ലാർക്കും ഒരേ സാഹചര്യം
ആഹ് എല്ലാരും കൂടി വേണം അല്ലാതെ രസുല്ലല്ലോ പോവുമ്പോ എല്ലാരും വേണം ഞാന്നാ നമ്മള് ഫ്രണ്ട്സ് മാത്രായിട്ടൊന്ന് പോയാലോ നമ്മള് നാല് പേരുവായിട്ട്
ആഹ് അതെ നമ്മക്ക് പോണം ഒരു ദിവസം ഞമ്മള് കൊറേ
മുന്നായിട്ട് പോവാനോ വെക്കേഷൻ കഴീണേന് മുന്നേയിട്ട്
ഇൻക്ക് ഓക്കെയാണ് കൊഴപ്പവില്ലാന്ന് തോന്നുന്നു ഒര് ദിവസം
എന്നാ പത്തൊൻപതാം തീയതിക്കായിട്ട് പോയന്ന റിസോർട്ട് പോയാ മതി അത്ര വല്ല്യ റേ റ്റൊന്നും ഇല്ലാത്ത റിസോർട്ടെണ്ടാവൂല്ലേ
അതെൻ ആഹ് പെര്ന്നാളിന്റെ മുന്നാണോ
അതേ ഇപ്പ ഈ ഇപ്പ നാലഞ്ചീസം കഴിഞ്ഞാല് ഇന്ന് പതിനഞ് പതിനാല് പതിനഞ്ചായീലേ
എന്നാ വണ്ടി എട്ത്തോ ഇപ്പന്നെ പോവാ ഇഞ്ഞിപ്പ പത്തൊമ്പാത്തിക്കത്ത്ക്ക് ആക്കണ്ടല്ലോ
പക്ഷെ രസേനി നമ്മള് നമ്മളാ ഡൈറ്റിനെ തീരുമാനിച്ചീനിയത് ആദ്യം
അവര്ടെ കാര്യത്തില് ഭയങ്കര ബിസിയാണ് തോന്നണ് ഞാൻ ഇന്നലെ ഗ്രൂപ്പിലൊരു മെസേജയ്ച്ചിട്ട് ആരു ഒന്നും ഒര് റിപ്ലൈയും തന്നിട്ടില്ല
ആഹ് ആഹ് ഓരൊക്കയ്നെ വർക്കെയ്യണ ആൾക്കാരും ഉണ്ടല്ലോ ഓരൊക്കാരി ധികം ബിസി ആയിരിക്കും ടീച്ചിങ്ങിനൊ ടീച്ചിങ്ങ് ചെയ്യുന്ന ഒ ഒര് ഒരാള് ടീ ച്ചിങ്ങാണല്ലോ ആൾക്കൊക്കെപ്പെ
ഉം അതെ അതെ അവൾ അവൾടെ ബിസി പറയാതിരി ക്കുന്നാ ഭേദം അവൾടെ ബിസി പറയാതിരിക്കുന്നതാ ഭേദം പറയാ
ആഹ് ആഹ് അതെ അതെ അവള് പിന്നെ ഒരു ജോലീലും മാത്രായിട്ടല്ല പല പലേ രീതില് എൻഗേജഡ് ആയിരിന്ന് പുതിയാപ്ലക്ക് പിന്നെ ഒഴിവ്ണ്ടാവ് ല്ലല്ലോ
അതെ അതെ പക്ഷേ നമ്മള് ഞമ്മള്ന്ന് പറയാന് നമ്ക്ക് ഇരുവത്ത് നാല് മണിക്കൂറ് നമ്ക്ക് ബിസി തോന്നണങ്കി ഒരാക്ക് ബിസിന്നെ ആയിരിക്കും. പക്ഷേ നമ്മക്ക്ള്ള സമയം നമ്മളെന്നെ കണ്ടെത്തണം.
അതാണ് നമുക്കായിട്ടൊരു സമയം നമ്മള് കണ്ടെത്തിയാലന്നെ സമയം കിട്ടൊള്ളൂ.
അതെ അതെ അല്ലാതെ നമ്മള് നമ്മള് തെരക്കാണ് തെരക്കാണെന്ന് പറഞ്ഞോണ്ടിര്ന്നാല് എന്നും തെര്
ഉം തെര്ക്കെണ്ടാവൊള്ളു അഹ് ശ
കാരണം ഞമ്മക്ക് മക്കള്ണ്ട്, കുട്ടിയള്ണ്ട്, കുടുംബണ്ട്, അങ്ങനെക്കെ ഇണ്ടാവുമ്പോ
ആഹ് ആഹ്
സിറ്റുവേഷനില് ഞമ്മക്ക്ള്ള സമയം നമ്മള് കണ്ടെത്തണം. അപ്പ ഞമ്മക്ക് എന്താ പറയാ ആരും ആ
നമ്മളെന്നെ കണ്ടെത്തണം ആരും നമ്ക്ക് സമയം ഉണ്ടാക്കിതര്ല നമ്ക്ക് സന്തോഷങ്ങളും തര്ലല്ലോ. അപ്പ നമ്മള് നമുക്കായിട്ട് കണ്ടെത്തിയാല് സന്തോഷത്തോടെ അങ്ങനെ പോവാ എന്താ അവ്ട്ന്ന് സൗണ്ട് കേക്കുന്നു, അടുക്കളേലാണോ?
ആഹ് ഞാൻ അടുക്കളേലാ ഞനാ ചോറ് ദമ്മ്
ആഹ് ആഹ് അ ശെരി. ഏകദേശ ആയിട്ടുണ്ടാവൂല്ലേ നീ പ്പോ ഇവിടെത്തിയ്നേഷാണോ കുക്കിംഗ് ഒക്കെ പഠിച്ചത്?
ആഹ് മെബി ആയിരിക്കും
ആ ആ അല്ല വീട്ടിന്ന് ചെയ്യാറില്ലല്ലോ? ഞാനും ചെയ്യാറില്ലാരുന്നു. അതാ ചോയിച്ചതിപ്പ ഏകദേശ പെൺകുട്ട്യോളങ്ങനെതന്നെല്ലേ വെരുന്നത് വീട്ടിന്ന് ആലോയ്‌ച് ചെയ്യാറില്ലല്ലോ, നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ് വേറരു വീട്ടിലെത്തുമ്പോഴാണല്ലോ എല്ലാ പണികളും നമ്മള് പഠിക്കണത് ആഹ് സാഹചര്യം നമ്മളോരോന്ന് പഠിപ്പിക്കാണ്. എന്ത്
ആരെങ്കിലുഒക്കെ ഇണ്ടാവുകവാണെങ്കി നുമുക്കും അത്ര അത്രത്തോളം നമ്മള് ചെ പ്പൊ കുക്കിംഗ
ആഹ് ആഹ് എന്നാ ശെരിട്ടാ പിന്ന വിളിക്കാട്ടാ
ഓക്കേ ഓക്കെ ശെരി